ടോ
ആഹ് കേൾക്കാവോ
ആഹ് കേൾക്കാം അവിടെ
ഇപ്പ കേക്കാം നല്ല ക്ലിയറായിട്ട് കേക്കാം
ഓഹ്
ആഹ് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ താഴെ നിന്ന വിളിച്ചേ ഇനി അതിന്റെ ആണോന്നും അറിയത്തില്ല സാധാരണ പൊക്കത്തുനിന്ന വിളിക്കല് ചെലപ്പോ അതായിരിക്കും അത്രയും റേഞ്ച് ഇഷ്യൂ വന്നത്
ആഹ് അതെന്നെകാരം ഓരോ ഭാഗത്ത്ന്ന് വിളിക്കുമ്പോ അങ്ങനെ ണ്ടാവൂല്ലല്ലോ
ആഹ് ചെലപ്പതായിരിക്കും എന്തായി കാപ്പ്യൊക്കുട്ച്ചോ?
കാപ്പി ആഹ് ഞാൻ ഉച്ചക്ക് ഫുഡയ്ച്ചീല്ലേനി
ആഹ് ആഹ് ഞങ്ങള് ഇന്ന് കഴിച്ച ഇത്തിരി താമസിച്ചോയി മൂന്ന് മണിക്ക്യെ അത്കൊണ്ട് വൈകിട്ട് കാപ്പി അങ്ങനെ കഴിച്ചില്ല. എന്താ ശെപ്പ് വന്നില്ല ടൈ
അഹ് ആഹ് ഞാനേ ഇങ്ങനെ കോൾളേനി
ആഹ്
പിന്നെ ഇൻക് തല ർങ്ങാ ഫുഡ് കയ്ച്ചാഞ്ഞ നമ്മക്കൊരു തലവേദനേണ
ആഹ് ണ്ടാവും ണ്ടാവും ഇൻക്കെടക്കെടക്ക്‌ണ്ടാവാറിണ്ടത്. നന്നായിട്ട് വെള്ളം കുടിക്കെടാ വെള്ളം കുടിച്ചാ മതി.
ഏഹ് ഞാൻ വ വള്ളം കുടിച്ചാൻ വയങ്കര മട്യാ ൻക്.
ആഹ് എനിക്കും മടിയാണ് അത്കൊണ്ടാണെന്ന് തോന്ന്ന്നല്ലേ കോമണായിട്ട് ഇതേ സംഭവം പ്രത്യേകിച്ച് വൈകുന്നേരാണെങ്കി എനിക്ക് ഭയങ്കര മടിയാ കുഞ് ങ്ങളെപ്പഴും വെള്ളം കുടിപ്പിക്കും പക്ഷെ എനിക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ.
ഉം ഇൻക് വയങ്കര മട്യാ. കുടിക്ക്ണെ നല്ലതാണ് പക്ഷേ ഇൻക്കൊക്കെ നാല് ലിറ്ററ് കുട്ച്ചണം.
ആഹ് അല്ലെ പണ്ടൊക്കെ കൊറെ കുടിക്കാര്ന്ന് ഇപ്പൊ എന്താ ഒര് ലിറ്റർ പോലും കുടിക്ക്ന്ന്ണ്ടോന്ന്ള്ളൊരു സംശയാണ്. ന്നട്ട് ബ്ലഡില്ല ബി പി ലോയാണ് എല്ലാം ലോയാണ്. ബി പി ലോ കാണുമ്പോ തെന്നെ അവടെ ടെസ്റ്റെയ്യാൻ ചെല്ലുമ്പോ അവര് ചോദിക്കും വെള്ളം കൂടി കൊറവാണല്ലേ എന്നുള്ളൊരു ചോദ്യൊണ്ട്.
ഉം ഉം ഉം അപ്പൊ
അങ്ങനെണ് ലെ
നോവ
എത്ത ഈ നോവ
നോവ ഇവടെ ഒര്ത്തനുണ്ട് ഞങ്ങ ട്യൂഷെനെട്ക്ക്ന്നുണ്ട്.
ഏഹ്
അപ്പൊ തീരാനായി.
ഉം ഉം ഉം
ഇനി പ്പ ത് കഴിഞ്ഞിട്ട്. അത് എന്തണ് കണ്ണ് തെറ്റ്യാമതി അപ്പ അങ്ങോട്ട്ങ്ങോട്ടും ഓട്ട പ്പ നമ്മള് കഴിയുമ്പഴത്തേക്കും വീട്ടിലേക്ക് വിളിച്ച് പറയും അവര്ടെ
ഏഹ് പിം ഏഹ് പിന്നെ എപ്പളൊക്കെണ്? ഏ ഏതൊക്കെ ക്ലാസ് ഇട്ക്ക്ണെ?
ഇൻക്ക് നമ്മള് കുഞ്ഞു പിള്ളാരാ എൽ കെ ജി, യു കെ ജി, ഒന്നാം ക്ലാസ്, മൂന്നാം ക്ലാസ്
വെല്ല്യൊന്നും ഇങ്ങള്ട്ക്കൂല?
അഞ്ചാം ക്ലാസ്സിൻ്റൊരു കൊച്ചുണ്ട് ഞാന് കൂടുതലും കുഞ്ഞു ക്ലാസാട്ത്തിട്ടാ കാര്യം എൻ്റെ മോനും എൽ കെ ജിലാ പഠിക്കുന്നെ മുത്താള്.
ഉം
അപ്പം ഏഹ് അവനെം കൂടെ ഇര്ത്തി പഠിപ്പിക്കല്ലോ അതെ സെയിം മ്താവുമ്പേ ഇത്തിരി വലിയ പിള്ളാരാവുമ്പോ നമുക്ക് ആ ഒരു ആ സ്റ്റേജ് മാറിപ്പോവും. ഇപ്പം മൂന്നാം ക്ലാസ് വരെ ഏകദേശം നമ്മൾടെ അക്ഷരങ്ങളും വാക്കുകളും ലെറ്റേഴ്സൊക്കെ തന്നെ വരുന്നത്. മൂന്നാം ക്ലാസ്സിന് ഇച്ചിരി ക്വസ്റ്റൻ ആൻസറായിട്ട് പഠിക്കണമെന്നേ ഒള്ളു ബാക്കി അ ആ ഇ ഈ കായിക്ക എല്ലാം സെയിമ ഞങ്ങൾ എന്ത് ഇതാകുമ്പോ ഒന്നിച്ച് ഒറ്റ ഇതിൽ കൊടുത്താ മതി എല്ലാർക്കും ഒന്നിച്ചു തന്നെ സമൂട
ഉം
പിന്നെ മാത്രല്ല വലിയ പിള്ളേരൊക്കെ എടുത്താൽ കുറച്ച് കൂടെ റിസ്ക് ആണ് അയ അതുങ്ങള് ഇപ്പോഴത്തെ പിള്ളേരറിയല്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല
ആഹ് അങ്ങോട്ട് പറയും ഇങ്ങട്ട് എടുത്ത് ഇതൊക്കെ പറയും അത് സ്വാഭാവികവും വല്യ വലുപ്പ
പിന്നെഅത് മാത്രല്ല ഈ കുഞ്ഞി പിള്ളേർക്കൊരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും കാര്യം കണ്ട് കഴിഞ്ഞാൽ അത് അതുപോലെ ക്യാച്ച് ചെയ്യും അതതുപോലെ കണ്ടുപിടിച്ചെടുക്കും അപ്പൊ ഇനി ഈ വലുതിനിനെയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങൾ അതുപോലെ നമ്മുടെ തിരിച്ച് പറയുന്ന ഒറപ്പാണ്
ഉം
അപ്പ അടുത്തവർഷം ഞാൻ എടുക്കാന്നോർത്ത് ഞാനിപ്പ കുറേ നാളായിട്ട് എടുക്കാതിരുന്നട്ട് ഇപ്പോഴാണ് പിന്നെ എടുത്ത് തൊടങ്ങിയത്
ഈ ഇനിക്ക് പഠിത്തത്തിൽ ഞാൻ വ
ഉം പക്ഷെ ഇച്ചിരി വലുതായി കഴിയുമ്പോ അതൊക്കെ നമുക്ക് നേരെ ആയിക്കോളും പണ്ട് എനിക്കും പഠിക്കാൻ പറയുമ്പോ ഭയങ്കര ഭയങ്കര മടിയായിരുന്നു
അല്ല ഇന്ക്ക് പഠിക്കാൻ ഭയങ്കര താല്പര്യണ്ട് പക്ഷെ ഇന്ക്ക് നമ്മൾ എവിടേക്കെങ്കിലും പോയ അങ്ങനെയൊക്കെ വായിക്കാനില്ലേ
ആഹ്
എഴുതാനും ഒക്കെ ബാക്കൊട്ട് ആണ് അതുകൊണ്ട് പറഞ്ഞ
ആഹ് അത് കൊഴപ്പില്ല അത് റെഡി ആയിക്കോളും ഇപ്പം നമ്മളെ ഒക്കെ പണ്ട് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴാണ് ആഹ് ക ഖ യൊക്കെ ഹിന്ദി വരുന്നത് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എൽ കെ ജിയിലൊക്കെ തന്നെ ഹിന്ദി ഉണ്ട്. പഠിപ്പിക്കുമ്പോ പിന്നൊരു കാര്യ നമ്മളും കൊറച്ചൊക്കെ വായിച്ച് പഠിച്ചിട്ടേ ഇതുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവുള്ളൂ അപ്പൊ പഴ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക്‌ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റും ഇപ്പൊ കൊറേ നാൾ ക്ക് ശേഷാണ് ആറ് ആറല്ല ഏഴ് എട്ട് വർഷ വർഷങ്ങൾക്ക് ശേഷം ണ് ഞാനിപ്പ ട്യൂഷൻ തൊടങ്ങിയത് പിന്നെ അപ്പൊത് ക്കൾക് മനസ്സിലാവുന്നുണ്ട് ഓരോ കാര്യവും ഇവരെ പഠി പഠിപ്പിക്കാൻ വേണ്ടി നമ്മള് വായിക്കുമ്പോഴും നമുക്ക് അത് ഓർമ്മയിൽ വരും പണ്ട് അടി കിട്ടിയേം ചെയ്തും കാര്യങ്ങളും എല്ലാം അങ്ങനെ
ആഹ്
ഇച്ചിരിയോടെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ഇ ഇനിയിപ്പ ഞാൻ രണ്ട് മൂന്ന് പിള്ളേർക്കേ ഇപ്പ എടുക്കുന്നുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാ ഇളയ ആൾക്ക് ഒരു വയസേ ഉള്ളു അവൾ ഏത് സമയം വേണോങ്കിലും പണിമുടക്കാം
ഉം ഉം ഉം
ഉണ്ടാക്കുക അപ്പൊ ഇപ്പ പിള്ളാർക്കൊക്കെ ഇതോക്കെ ഇഷ്ടമാണ് ഇപ്പം അതും അതിൽന്ന് പഠിക്കാനായിട്ട് ഇരിക്കും
ഏ
ങ്ങന ഞാന് അടുത്ത വർഷം ഇച്ചിരുടെ വലിയ പിള്ളോരെയക്കെ ഇടുക്കണം കാര്യം ഇത്തിരി ഇവൻഇത്തിരി വലുതാവുവല്ലോ പിന്നെ കൊഴപ്പല്ല ഇയാൾ ഉള്ള കാരണം വേറെയാരേം ഏല്പ്പിച്ചിട്ട് വരാൻ പറ്റില്ല ആഹ്
ഒരു വെരുമാനും ആവും
പിന്നെ ആഹ് അതെ അങ്ങെനെ പർഞ്ഞാലെന്റെ ട്യൂഷൻസാെക്കെ അവ്ടെ കറക്റ്റായിട്ട് ന്നില്ല
ഉം ഉം ഉം ഉം
ചോദിക്ക്യാനും മടിയാണ് തന്നില്ലെങ്കിൽ നമ്മടെ തന്നില്ലല്ലോ എന്ന്ങ്ങനെ പറഞ്ഞ് കാര്യാണ് ഇങ്ങെനെ മനസ്സിലോർക്കും ആഹ് ചോദിക്കണംന്നൊക്കെ മനസ് ത്ത്ല്ണ്ട് പക്ഷെ അവര് മുന്നിൽ വന്ന് കഴിയുമ്പോ ഞാൻ ചോദിക്കത്തില്ലാ എനിക്ക് എന്നിട്ട് ഉള്ളില് ഒരു ഇതാണ് ഓഹ് അവര്ടേൽ ഉണ്ടാവോ നമ്മള് ചോയ്ച്ചാ ബുദ്ധിമുട്ടാവോ അങ്ങെനെയൊക്കെ ഉള്ളൊരു തോന്നലാ അപ് അപ് ആപ് ഞാനോർത്തെ എന്തെങ്കിലും നമക്കാണെങ്കിലും അങ്ങെനെങ്ങെനെ എട്ക്കാനായിട്ട് ഒന്നൂല്ലെ ഫോണെങ്കിലും റീ ചാർജ്ന്ള്ളെ പൈസ ആകുവല്ലോ എല്ലാ മാസവും റീചാർജ് ചെയ്യേണ്ടേ ഫോൺ അതിനെങ്കിലും ആകുവല്ലോന്ന് കര്തിയാ താെടങ്ങിയേ കൊഴപ്പ ഇല്ലാ അ തട്ടീം മുട്ടീയാെക്കെ പോണ് ഉം
ആഹ് അതെന്നെ എല്ലാരിം അവസ്തിം എല്ലാരും അങ്ങനൊക്കെ ഓരോ ജോബ് നോക്ക്ണോലുണ്ട് പക്ഷെ കിട്ടാത്തോലും ണ്ട്
ആഹ് ഞാൻ മറ്റേ പഠിപ്പിക്കാം പോയി കൊണ്ടിര്ന്നതാ പക്ഷെ ഇവളായപ്പഴാണ് നിർത്തിയത് അപ്പം ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും ഒരു പ ത്ത് നാലായിരം രൂപയെങ്കിലും കയ്യീ കിട്ടുവാര്ന്ന് ഇപ്പം പഷേ ഒന്നൂല്ലാ നമ്മളെന്ത് എവിടെങ്കിലും പൊയ്‌കൊണ്ട്ര്ന്നിട്ടെ പിന്നെ നമ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിയ്ക്കും ഇങ്ങെനെ
ആഹ് പൊയ്ക്കുന്ന് ന്നാല് അപ്പെല്ലെ സ് സേലറി കൂടിണ്ടാവും പിന്നേ പിന്നെ കേറുമ്പം പിന്നെ കൊർഞ്ഞ്ണ്ടാവേ
ആഹ് പിന്നെ കാര്യെണ്ട് പഠിപ്പിച്ചാേണ്ടി മ്പൊ നമുക്കൊരു ടച്ചുണ്ടാവും ഈ ഇപ്പം ഏത് ടൈമില് എന്ത് ചെയ്യണം എന്നെക്കെ ഉള്ളാെരു ടച്ചുണ്ടാവും പക്ഷെ കൊറേനാള് പോകാതിരിക്കുമ്പെഴ്ത്തേക്കാ ആ ടച്ച് വിട്ട്പോവും പിന്നെ ചെല്ല്മ്പ ഒന്നേ ന്ന് തൊടങ്ങ
ഉം
അങ്ങെനെ
ഇൻക്കൊരെൽപെയ്തെരോ
ഏഹ് എന്താണ്?
ഇൻക്ക് പഠ്ച്ചാം വയങ്കര താല്പര്യണ്ട് ഉം ഉം
ആഹ് അതിനെന്താണ് നമുക്ക് പഠിക്കാലോ
ൻക്ക്ല്ലേ ഞമ്മക്ക്ല്ലേ ഇ ഇൻക്ക് അ ഇംഗ്ലീഷെന്നെ
ആഹ്
ഇൻക്ക് ബെയ്ങ്കെരം ബേക്കോട്ട് ആണ് ൻക്ക് ഭയങ്കര താല്പര്യംണ്ട് പഠിച്ണെങ്കി ആഹ് ഒര് ജോബ്ന് അപ്ലൈയ്യുമ്പോ ഇംഗ്ലീഷ് മാണം
ആഹ്
അത്‌ല്ലാതെ എവ്ടീം ത്തൂലാന്നറീണേക്കല്ലൊ
ആഹ്
അപ്പൊ ഇൻക്ക് അയ്ന് വെയ്ങ്കെരെ താല്പര്യണ്ട് പക്ഷേ ഞാന് ഞമ്മകൊട്
അല്ലാ നിനക്ക് വായിച്ചാ മനസ്‌ലാവോ നിനക്ക്
ഇല്ലേ
വായിച്ചാ മൻസ്സ്ലാവത്തില്ല
ഇൻക്ക് കൂട്ടി വായ്ക്കാനറീലാ വായിച്ച് തെരുമ്പ അപ്പൊ ഓടുട്ടോ
ആഹ്
അഹ് ഞാൻ കാണാപാടാക്കാ
ആഹ് ഓഹ് അങ്ങനെയാല്ലേ നീ ചെയ്യുന്നേ ന്നെചാ മനസ്സിലാക്കി പഠിക്കുവല്ല
അഹ് ഉള്ള് മെൻസ്സിലാക്ക്ണ്ട് പക്ഷെ ഇന്റെ തലേ കേർണില്ല അതാ ഇന്റെ കൊഴപ്പം
ആഹ് എന്റെ ഒരു ആന്റീഡ മോൾ ഇങ്ങനെയാ പക്ഷെ പരീക്ഷക്കെല്ലാത്തിനും ഫുൾ മാർക്കാ ന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരെണ്ണം ചോദിച് കഴിഞ്ഞാ അവക്കൊന്നു അറിയത്തില്ല
ഏഹ്
അങ്ങനെ
ഇൻക്കൊന്നും അറീല്ല ഇൻക്ക് പഠിക്കാൻ ഭയങ്കര താൽപര്യണ്ട് അഹ് എല്ലാ- രുങ്ങനെ പഠിക്കുമ്പോ മ്മള് മാത്രം ങ്ങനെ
ക്യുന്നുണ്ട് ജെമിനിയോട് ഞാൻ സംസാരിച്ച് സംസാരിച്ചിരിക്കുവാണിപ്പ പണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിനൊക്കെ നമുക്ക് ഏഹ് ഇ- അങ്ങനെ പഠിക്കാനൊക്കെ പോവാര്ന്ന് പത്താ ക്ലാസ് കഴിഞ്ഞപ്പോ വെക്കേഷന്റെ ടൈമിലൊക്കെ പക്ഷെ അപ്പഴൊന്നു മ്മടെ തലയിലൊന്നും കേറില്ല പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പ്പൊഴാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരൂലേ ഇപ്പോ ആരോടെെങ്കിലും സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ മോനെ പഠിപ്പിക്കാനായിട്ട് ഇവിടെ കൂടുലും ഗസ്റ്റ് വരും ഇങ്ങനെ അപ്പൊ റോഡിലൂടെക്കെ പോകുമ്പോഴാണെങ്കി നമ്മള ളെട്തെന്തെങ്കിലും പറുമ്പോ നമുക്ക് തിരിച്ച പറയാൻ അറിയാമ്പാട്ല്ലാതെ നിക്ക്ന്നതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാ
അതെന്നെ അതോണ്ടെന്നെ ഞാൻ പറഞ്ഞതും
ആഹ് അത് നമുക്ക് കുറചൊ- കൊറേച്ചെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സംസാരിച്ച് ഓക്കെ ആക്കാം ഇപ്പം എൽ കെ ജിയിലാണ് ഇപ്പ എൻ്റെ മോൻ അപ്പൊ അവർക്ക് ഓരോ സെന്റൻസ് ബേസ് ആയിട്ടൊക്കെ പറയാനൊണ്ട് നമുക്ക് അത് തൊട്ട് തുടങ്ങാം വാട്ടും ദിസും താറ്റും പൊയ്ച്ചോറിന് തൊടങ്ങാം
ഓക്കേ
പിന്നെ അത് നമുക്ക് വലിയ ക്ലാസ് വരുന്ന ആകുന്ന അനുസരിച്ച് നോട്ട് സെറ്റ് ആക്കിയാ മതിയ എനി ക്കി പ്പോ ഒന്നാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും വരെയിണ്ട്
ആഹ്
പ്പ അതനുസരിച്ച്
അറിയണ പോലെ പറഞ്ഞ് തരീ എന്നായിക്കോട്ടെ
ആഹ്